ഹലോ റേടേ ള്ളത് എന്താ പാട് സുഖല്ലേ?
പിന്നെന്തര സുഖാണ് ഞ താ വീട്ട്ലിണ്ട്പ്പ കളിയ്ഞ്ഞ് വന്നക്കാ.
ഏഹ് നല്ലപാട് അന്റെ വിവരങ്ങളൊന്നും ഇല്ലാതായപ്പം ഇങ്ങനെ വിള്ച്ചോക്കിയതാ ഉം.
എന്താ ച്ചാ കൊർച്ച് ബിസി ആയിരുന്നു. എൻ്റെ അനിയനെ അനിയന് മിനിഞ്ഞാന്ന് കത്തറ് പോയി. പോയി മിനിഞ്ഞാന്ന് കത്തറ് പോയി.
ഓഹ് ഓഹ് ഓഹ് അഹ് ജോലിക്ക് പോയതാ? ആഹ്
അല്ല ജോലി ജോലി കിട്ടിയിട്ട് പോയതാ അപ്പ അയിന്റെ ഒരു തെരക്കിലായിരുന്നു ഞങ്ങള്. ഞാൻ അയിന് ബിസി ബിസി ആയിരുന്നു കൊർച്ച് ദിവസായിട്ട് കാരണം അവന് കൊർച്ച് പർച്ചേസ് ണ്ടായിരുന്നു പിന്നെ കൊർച്ച് ഡിയേ ഫോം ഫോമക്കെ പൂരിപ്പിച്ച് കൊടുക്കണ്ടായിരുന്നു. പിന്നവൻ്റെ മെഡിക്കല് കാര്യങ്ങള് പെട്ടെന്നമുക്ക് മറ്റേതു
ഓ അതായിരുന്നല്ലേ ഓന വിളിച്ചിട്ടും മെസ്സേജ്ച്ചിട്ടൊന്നും ഒരു റിപ്ലൈയും കാര്യങ്ങളൊന്നും ഇല്ലാതെ
അതെ, അതെ എന്താ നക്ക് തണക്ക് കാക്കുമാരും ബംഗമാരൊക്കെ ഉണ്ടോ.
എനിക്ക് ഒര് ചെറിയ പങ്ങളുണ്ട് പിന്നെ
ഒരനിയനും. ഉം
എവരൊക്കെ എത്രല പഠിക്ക?
ഇവര് ഏ എന്റെ നേരെ അടിത്തനിയൻ പന്ത്രണ്ടില്. പ്ലസ് ടു പിന്നെ അയിന്റെ അടിത്തെ അനിയന് ഇപ്പോ ഏഴാം ക്ലാസ്സില്. പിന്നെ അനിയത്തി ഏ ഒന്നാം ക്ലാസില്. ഉം.
ആ ഓ ഇങ്ങളും നാല് മക്കളാണല്ലേ ഞങ്ങളും നാലു മക്കളാ. ഞങ്ങള് ഉം ഒരു കാക്കുണ്ട് എനിക്ക് താഴെ ഒരു ടിൻസുണ്ട് അനിയനും അനിയത്തിയും. അയിക്കാന്ന് പറഞ്ഞ് ഇക്കാ ഖത്തറിലായിരുന്നു ഇപ്പൊ ഇക്കാന്റെത്ത്ക്ക് തന്നെയാണ് അനിയനും പോയിക്ക്ണ. പിന്നെ കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചുപ്പോ ഒരു ഞാൻപ്പൊരു മാമന് ആയക്കാണ് ഒരു രണ്ട് മൂന്ന് മാസായിട്ടുള്ളൂ. കൊച്ചുണ്ടായിട്ട്.
ഓഹ്
ഉം അയിന്റൊക്കെ സന്തോഷത്തിലായിരുന്നു ഞങ്ങള് പെട്ടെന്നായിരുന്നു അവൻ പോയത് ഖത്തറിലോട്ട്.
ആ, ആ അയന്താലും ജോലി ആവശ്യത്തിന് അവടക്ക് പോയതല്ലേ.
പക്ഷെ പ്രശ്നന്താ വെച്ചാ കൊ അവളും കൊച്ചും എന്റെ വീട്ടിലായിരുന്നു. അവളും കൊച്ചും പ്രസവത്തിന് ശേഷം മിഞ്ഞാന്നാണ് പോയത്. രണ്ടുപേരും ഒരേ ടൈപ്പ അതുകൊണ്ട് ഭയങ്കര പ്രശ്നത്തില് അങ്ങനെ കിടക്കാണ്.
അല്ലേല് ഈ ബ്രദറ് സിസ്റ്ററ് വന്തൊക്കെ ഭയങ്കര
സ്ക്കെ
പ്രീഷ്യസ് ആയിട്ടുള്ള വന്താണ്.
സത്യണ്. എന്താന്ന് വെച്ചാ ഈ ഞാ എനിക്ക് എന്റെ അനിയനും ഒര് പണ്ടൊരു അസുഖം ഉണ്ടായിരുന്നു. കാര്യം എന്താന്ന് വച്ചാ നമ്മുടെ ഹൃദയത്തിന് ഹോൾ ആയിരുന്നു അവ അവൻ ജനിച്ച ടൈമിലന്നെ. ഒരു നാല് അഞ്ചു വയസിലൊക്കെ അത് കുറച്ച് ഓവറയിക്കേണു ഒരു. അപ്പ അവനൊരു പത്ത് വയസ്സ്, പന്ത്രണ്ട് വയസ്സൊക്കെ അയേന്റെ ടൈമിലാണ് അയിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. അയിന് ശേഷം അവന് ഒരു, ഒരു വർഷത്തോളം കിടപ്പിലായിരുന്നു. പിന്നെ മാറിയിട്ടൊക്കെ കഴിച്ച് മാറിയേന് ശേഷം നമ്മൾ അവനെ അത്രയും കെയറെയ്തിട്ട വളർത്തിയത്. അപ്പൊ ഇപ്പൊ പ്രശ്നൊല്ല. പഴയ ആൾക്കാരെങ്ങനെ അതേപോലെ തന്നെയാണ് ഇപ്പം പ്രശനങ്ങളൊന്നുല്ല. പക്ഷേ ആ ടൈമിലൊക്കെറിയുമ്പോ നമ്മൾ നമ്മ നമ്മളെ എൻ്റെ അനിയനൊക്കെ നമ്മളത്രീ കെയറാക്കി വളർത്തിയോണ്ട് ഇത്രയും കാലം ഞങ്ങളഅത്രയും സ്നേഹത്തിലായിരുന്നു. പെട്ടെന്നവ പോയപ്പോ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സങ്കടിയി പോയി എനിക്ക് ഒറ്റക്കല്ല. എനിക്കായാലും ഉമ്മാക്കായാലും വാപ്പക്കായാലും ഒക്കെ ഭയങ്കര സങ്കടായിരുന്നു.
അതെ ഈ ഷിബിലിഗ്ഷന്‍റെ ഇടിയിലുള്ള ബന്ധം പറഞ്ഞാൽ അങ്ങനെല്ലേ.
ആഹ്
കാരണം ഒരു ഫ്രണ്ട്സാണ് നമ്മള് ഈ ബ്രദേഴ്സ്ന്ന് സംഭവം കുടുംബാണെങ്കിലും പക്ഷെ അയിലേറെ ഇപ്പൊ ഈ അമ്മള ഫ്രണ്ട്സ് മാരിയാവും ഏഹ്
അതെ.
ഇനി ഞാൻ പറയാണെന്നുണ്ടങ്കി അനിയത്തിമാരൊക്കെയാണ് വേണ്ടത് ഒരു കാലാ ഒപ്പണ്ടാവണ ഫ്രണ്ട്സ് ആവുമ്പളെ ഓല്ക്ക്. മറ്റേ കളിച്ച് കൂട്ടുകാര് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മളെ വീട്ട്ക്ക് വരും. പിന്നെവരെ കാണൂല. പക്ഷേ ഇത് പറഞ്ഞാല് ഇരുന്നാല് മണിക്കൂറും.
ആഹ്
ഇപ്പ നമ്മുടെ കൂടെ ഇണ്ടവണെ
കാരണം ഞാനും എൻ്റെ അനിയും എന്ന് പറഞ്ഞാ ഞങ്ങള് തമ്മിലുള്ള ബോണ്ട് എന്താന്ന് വെച്ചാ ആ അവനിപ്പോ രാത്രിയാണ് വർക്കിന് വരല് നാട്ടിൽ ഇല്ലാത്ത ടൈമില് അപ്പൊ ഞങ്ങള് രാത്രി അയിക്കഴ്ഞ്ഞ ഞങ്ങള് ചായ കുടിക്കാൻ പോന്നത ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ പക്ഷെ ഇടക്കടക്ക് ഞാനും അവന് പോവല് ചായ കുടി കാരണം രാത്രിക്ക് എനിക്ക് പേടിക്കുമ്പോ ഞാൻ അവന്റെ വാതിൽ പോയി മുട്ടും അവന് ഉറങ്ങാണെങ്കി പോയി ഉറങ്ങണെങ്കി തന്നെ ഞാൻ രണ്ട് തല്ലൊക്കെ തല്ലി എണീക്ക് വാ പോവാന്നൊക്കെ പറഞ്ഞ് അവന്റെ അടുത്ത് പോവാറ് അധികും അല്ലെങ്കിൽ അവൻ എന്നെ വന്ന് വിളിച്ച് എന്നെ കൊണ്ട്പോകും കാരണം ഞങ്ങൾ തമ്മില് ഒരു ബോണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസ് മാതിരി ആയിരുന്നു ഇനിപ്പം അവള് അവൻ പോട്ടെ ഇനി എനിക്ക് എന്റെ സി സിസ്റ്ററണ്ട് സിസ്റ്ററാണെങ്കി പോലും ഇതേപോലെ തന്നെ സ്നേഹംന്ന് പറഞ്ഞ അത്ര സ്നേഹത്തില് കാരണം അവള് പ്രസവിച്ച് കഴിഞ്ഞപ്പോ തന്നെ അവള് അവൾക്ക് ഓപ്പറേഷൻ ആയത്കൊണ്ട് അവള് കൊറച്ച അധികം കെയറൈതിരുന്നതാ കാരണം എന്താ ച്ചാൽ അവക്ക് തീരെ വയ്യ പിന്നെ കൊച്ചിനെ എടു തറക്കലായി പോലും അവൾക്ക് അധികം കൊച്ചിനെടുക്കാൻ കൊടുക്കാറില്ല കാരണം അവൾക്ക്. ഇപ്പ തന്നെപൗതികധികം വർക്ക് പണിയെടുക്കണംന്നെരിതൊണ്ട്. ഞൻ തന്നെയായിരുന്നുഅവളെ എന്ത് കാര്യോം നോക്കിട്ടുണ്ടായിരുന്ന് ഇപ്പൊ കൊച്ചിനെ ആയി പോലും കൊച്ചന്ന് മൂത്രയിച്ച പോയി ഞാനന്നെ കൊച്ചിന്റെ ക്കെ തൊടചൊടുക്കല്. എന്ത പോലും നമ്മ സസ് ആ കൊച്ചല്ലാം നമ്മള കൊച്ചിന്റെ മാരിയാണ്. കാരണം അവളെ കൊച്ചാ നമ്മള കൊച്ചിനെ പോലെയല്ലേ അതോണ്ട് അത്രേം ഒക്കെ ആട്ട് നമ്മ നോക്കിന്ന് അവളെ പോലും നോക്കിന്ന്. പിന്നെ എനിക്കുള്ളത് മൂത്തൊരിക്ക ഇണ്ടായിന്ന് മൂത്തൊരിക്ക. മൂത്തൊരിക്കെ ഇതേപോലെ തന്നെ ഇക്ക പിന്നെ ഒരു നാലഞ്ചു വർഷ ആയി അകത്തന്നെ. അതുകൊണ്ട്. ആഹ് ടൈമില്ക്ക് ഇക്ക പോവാന്നേച്ച നല്ലെ സങ്കടരുന്നു ഇപ്പൊക്ക നമുക്കത് ഓകെ ആയി. ഈ സംഭം സങ്കങ്ങളൊക്കെ ഓക്കെയായി ഇനിയിപ്പൊ വന്നാലും പോവുമ്പോ നമുക്ക് അധികം സങ്കടം ഇണ്ടാവൂല കാരണം കൊറെ കാലായിട്ട് കത്തറിലായതോണ്ട്. കൊറച്ച് കൊറവ് പക്ഷെ സ്നേഹത്തിന് കുറവുണ്ടാവത്തില്ല.
അതേപോലെത്തന്നെ അവൾക്ക് പറ്റി പറയുമ്പോ അനക്കൊക്കെ എന്താ പറയാള്ളത് തന്റെ ഈ ബ്രദേഴ്സിനിം സിസ്റ്റഴ് സിനെ ക്കെ പറ്റി പറയുമ്പോ.
എനിക്ക് പറയാനുള്ളത് എന്താച്ചല് ഞാന് മൂത്ത മോനാണ്. അപ്പോ ഞാൻ മൂത്തമോനും അടിയില് രണ്ടനിയനും ഒരനിയത്തിയുംആണ് അപ്പോ. നമ്മളൊരു മൂത്ത മകനാകുമ്പള്ള പല കാര്യങ്ങളുണ്ട് അതിപ്പോ ഇങ്ങക്ക്. ഇങ്ങള് മൂത്ത മകനെല്ലാത്ത തൊണ്ട് നിങ്ങൾക്ക്ത് മനസ്സിലാവില്ല നിങ്ങള് മൂത്ത ഒരു മൂത്ത ബ്രദറാവുമ്പോ നമ്മളെ ഒരു ഫാദറിന് ഫിഗറാണ് അതായത്. ഒരു കൊറെക്കെരു ഇപ്പാന്റെ പോലെക്കൈകാരം അനിയൻ മാരും അനിയതേളും വ ഇങ്ങള് പറഞ്ഞരി ഞാന് ഇങ്ങള. ഇത്രരം നിങ്കളും ഇതൊന്നുഅല്ല ഈ അനിയന്മാരോടും അനിയത്തിനോടൊക്കെ. ഐ മീൻ ചായ കുടിക്കാൻ പോവാ അങ്ങനത്തെ പരിപാടികളൊന്നു ഇല്ല ഏഹ്. ഞാമ് പ്രത്യേകിച്ച് ഇന്റെ വീട്ടില് അറഞ്ഞാല് എന്റെ ഫാദറ് നാട്ടിലില്ല. ഫാദർ ഗൾഫിലാണ് ഉം ഞാനാണ് മൂത്ത മോന് എന്നുള്ളത് ഇന്റെ അനിയന് പ്ലസ് ടു ഞാൻ പറഞ്ഞിലെ ഞാനിപ്പോ ഒരു ഡിഗ്രി അപ്പ ഞങ്ങള് തമ്മിലൊരു. ഏഹ് എത്ര വയസാന്ന് വെച്ച കഴിഞ്ഞാലൊരു നാല് അഞ്ചു വയസ്സിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. ഏഹ് അത് വല്യ ഡിഫറൻസൊന്നും അല്ല പക്ഷെ എന്നാലും. നമ്മള് മൂത്ത മോനാവുമ്പോ പിന്നെ ഒന്നാമത് ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത്. ഹോസ്റ്റലില് പറ ഹോറ്റലിൽ നിന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ. മിംഗിള് അങ്ങനെയല്ല അപ്പൊ ഓരോ ഒരു റെസ്പെക്റ്റ് ആ ഒര് നിൽക്കണ. കാണുന്നത് ഏഹ് ആദ്യത്തനിയേനായാലും രണ്ടാമത്തെനിയേനായാലും ഒക്കെ പിന്നെ അനിയത്തിയും കുറെേയൊക്കെ അങ്ങനെയാണ് നമ്മള് എപ്പഴും ഇങ്ങനെ ഒപ്പം ജീവിക്കാതോണ്ടേ. അവർ അങ്ങനൊരു ഫ്രണ്ട് അങ്ങനെ ഒരു മൈന്ഡലല്ല അമ്മളൊരു. കറക് ടൊരു ബ്രദറ് ന്ന്ള്ള നൽ ക്കാണ് നമ്മളോട് ഇതാവ്ണത്. ഇന്നാലും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെണ് സ്നേഹത്തിനൊന്നും കൊറവില്ല. പക്ഷേ ഫ്രണ്ട്സിനെ പോല അത്രതൊന്നൊല്ല പക്ഷെ അത് കൊയപ്പില്ല കാരണം അത് ഇനിക്ക് മനസ്സിലാവും കാരണം. ഞാനൊരു മൂത്ത മകനാവുമ്പോ എന്റെ ഉത്തരവാദിത്താണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കന്നുള്ളതും അവരെതാക്കന്നുള്ളതൊക്കെ അപ്പോ അവരും ആ രീതിലെന്നെ കാണുന്നന്നുള്ളതാണ് സംഭവം അത് ഓരോരുത്തര് ലൈഫില് വഹിക്കണ്ട ഓരോ റോള്ണ്ടല്ലോ ഞാൻ മനസ്സിലാക്കണത്. ഇന്റെ റോൾ അങ്ങനെയാണ് അപ്പോ എന്റെ ഫാദർ ഗൾഫിലാ യതോണ്ടന്നെ ഇവിടെ വീട്ടില് കാര്യങ്ങള് നോക്ക നോക്കാനും ഈ അനയന്മാരുടെ അനിയത്തിമാരുടെ കാര്യങ്ങളില് ഏഹ് നല്ല രീതിൽ ഇടപെടാനൊക്കെ ശ്രമിക്കണം ന്ന്ള്ളതാണ് എന്റെ ആഗ്രഹം ഒരു പരിതിവരൊക്കെ ചെയ്യാറുണ്ട് പ്പൊ അനിയന്റെ മീറ്റിങ്ങിന് പോവാറുണ്ട് സ്കൂളില് അനിയത്തിനട അങ്ങനെ പോവാറുണ്ട് ഏ അനിയത്തിമാരെ അനിയന്റെമാരുടൊക്കെ സ്കൂളിന്റെ കാര്യങ്ങളിൽ അങ്ങനെ എടപെടും പഠന അപ്പൊ അങ്ങനൊക്കെണ് ഒരു ബന്ധം എന്ന് പറയണത് ഉ പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട എന്നുള്ളതാണ് ഇത്ര ബന്ധം കാരണം ഇവരെന്താണ് ഇവര് നമ്മുടെ ഫാമിലിയാണ് ഫാമിലി ഈസ് ഇമ്പോർട്ടന്റ് ദാൻ എനിത്തിങ്ന്ന് വിശ്വസിക്ക ആളാണ് ഞാന് അതി നിപ്പൊ എന്ത് ഫ്രണ്ട്ഷിപ്പ്ആയാലും നമ്മള്എന്ത് ഹോബീസ് ആയാലും എന്ത് കാര്യങ്ങളായാലും എനിക്ക് ഫാമിലിയാണ് ഫസ്റ്റ് എന്റെ ഫാമിലി കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ എന്തും ഉള്ളു അപ്പൊ ഫാമിലിക്ക് വേണ്ടി ഏ പല ത്യാഗങ്ങൾ ചെയ്യാനും പലർക്കും സാക്രിഫൈസ് ചെയ്യാനൊക്കെ ഞാൻ റെഡി ആയിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ശുബിലൻഷ പറഞ്ഞാല് എനിക്ക് ഭ ഭയങ്കര സ്പെഷ്യൽ ആണ് ഓരോ ലൈഫിന്റെ കാര്യങ്ങളും ഓര് ലൈഫില് സെറ്റിൽ ആവണം എന്നുള്ളതും അവര് ഹാപ്പി ആവണം എന്നുള്ളതൊക്കെ എ ന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിന് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഏ ഇനി ഇൻഷ അള്ളാലാസ്റ്റ് വരെ മരണം വരെ അങ്ങനെ തന്നെ ആ ബന്ധം തുടരണം എന്നാണ് ആഗ്രഹം നമ്മള ഇപ്പോഴത്തെ കാലത്തെ അവസ്ഥ നമ്മക്ക റിയാം സ്വത്തിന്റെ മറ്റൊക്കെ പേരില് എത്ര അടുത്ത ബന്ധുക്കളും എത്ര അടുത്ത പെങ്ങന്മാരോ ആങ്ങളമാരോ ആണെങ്കിലും പക്ഷേ ശത്രുക്കളായി മാറും ഏ
അതെ
അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുന്നത് ഇരുന്നുകാണ്ട് കാലാകാലം മക്കളുണ്ടായിട്ടും പേരകുട്ടികളായിട്ടും ഒക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് എന്റെ ഒരുരാഗ്രഹം എന്ന് പറയണത്
സത്യം സത്യം ഞാനും അതൊ തന്നെ ഞാനും അങ്ങനെ തന്നെ കേക്കുന്നത് പിന്നെ ഈ സിസ്റ്റർമാര എന്നൊക്കെ പറയുമ്പോഴ നമ്മളൊരു രണ്ടാനമ്മ എന്നൊക്കെ പറയാം കാരണം ഉമ്മാക്ക് വല്ല വയ്യായി എന്തിലും വരുമ്പോ മെയിന ആയിട്ട് നമ്മള് നമ്മള് നോക്കുക അവരായിരിക്കും നമക്ക്പ്പ ഉമ്മമാക്ക് നല്ല വയ്യായിം വരുമ്പോൾ ന ഫുഡ്ണ്ടാക്കി തരായാണങ്കിലും വീട് ക്ലീൻ ചെയ്യാനണെങ്കിലും ഒക്കെ മെയിനായിട്ട് നമ്മള സിസ്റ്റേഴ്സ് മെയിൻ ആയിട്ട് ചെയ്യുക അതേപോലെ പറയുമ്പോ നമുക്ക് നമ്മള് ഉമ്മി വാപ്പി കഴിഞ്ഞാ അടുത്തതായി നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തികൾ നമ്മള് അനിയനോ അന റ്റല് ഏട്ടനും ഏട്ടത്തി ഒക്കെ ആയിരിക്കും കാരണം നമുക്ക് അത്രയും വാല്യൂ കൊടുക്ക ക്കണ മെയിൻ ഒരു നമ്മള ഒരു ഉമ്മ ഉപ്പ എന്നുള്ളൊരു സ്ഥാനം കഴിഞ്ഞൽ നമുക്ക് ഏറ്റവും കൂടുൽ സ്ഥാനം കൊടുക്കേണ്ട വ്യക്തികള് നമ്മുടെ ബ്രദറും നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെയാണ് കാരണം നമുക്ക് എന്ത് കഷ്ടപ്പാടുകളിലും എന്ത് പ്രതിസ പ്രതിസന്ധികളാണെങ്കിലും പരസ്പരം താങ്ങായി നിൽക്കാൻ ഇവർക്ക് കഴിയും നമ്മുടെ ഏട്ടത്തി ആണെങ്കിലുംഅനിയത്തിമാരാണെങ്കിലും കാരണം നമ്മളൊ കുടുംബംഉണ്ടാവുമ്പോ കാരണം നമ്മള് നമ്മ കുടുംബം നമ്മപ്പോ സിറ്റേഴ്സാണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലുംനമ്മള് നമ്മള് തമ്മില് കുറെ ഫൈറ്റ് ഉണ്ടാവാറുണ്ട് ഞങ്ങ തമ്മില് കാരണം നല്ല പൈറ്റുണ്ടാവാറുണ്ട് ഇടക്കിടക്ക് അതേ പോലെ തമാശ ഉണ്ടാവാറുണ്ട് അ എന്തുംല്ലാതും ഉണ്ടായിരുന്നു സണം ഒരു വീടാകുമ്പോ സന്തോഷം മാത്രമല്ല അവിടെ സങ്കടവും ദുഃഖവും എല്ലാ സംഭവം ഉണ്ടകും അതേപോലെ നമ്മുടെങ്ങളുടെ കുടുംബത്തിലും ആഹ്
നിങ്ങള്ൾ പറഞ്ഞ പോലാണ് ഞാൻ മനസ്സിലാക്കിയത് അ ഒരു കുടുംബം ആവുമ്പോ എല്ലാം ഉണ്ടാവ എന്നുള്ളതാണ് അപ്പൊ കുറെ ഫൈറ്റുകൾ ഉണ്ടാവും പക്ഷേ ഫൈറ്റുകളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നു ചേരുന്നള്ളതാണ് തെറ്റി പോവ അങ്ങനത്തെ പരിപാടിയൊന്നുംമില്ല കാരണം നമ്മള് ഈ കാലകാലം ആഹ്
രാത്രി ആവു മ്പ നമ്മൾ മിണ്ടും
പിന്നെ ഇങ്ങളെ ഏട്ടത്തിയൊക്കെ പറഞ്ഞു നിങ്ങള് ഒരുമ്മാന്റെ സ്ഥാനത്താണെന്ന്, പ്പഞാനത് വല്ലാതെ ഇണ്ട് ഒരു മൂത്ത ഏട്ടനോ ഏട്ടത്തിയോ എനിക്കില്ല അത് കൊറെ ആഗ്രഹിച്ചു പോയി ട്ടുണ്ട് ഒന്നുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെ
സത്യം പറഞ്ഞാ ഈ ഏട്ടൻന്ന് പറഞ്ഞൊരു കാ കടമ ഇണ്ടല്ലോ, അത് കൊറച്ച് പാടാണ് സത്യന് നീ പറഞ്ഞപ്പഴാ ഇൻക്ക് ഓർമ വന്ന് ഒരു ഏട്ടന്റെ കടമകൾന്ന് പറയുമ്പോ ഒരു വാപ്പ നാട്ടിലില്ലെങ്കി ഈ വാ പ്പാന്റെ സ്ഥാനത്ത് നിന്ന് പലേ ഇതും എടുത്ത് കൊടുക്കണ്ട ആളാണ് നിങ്ങള്, ഇനി അവർക്കും എന്താവശ്യം വന്നാലും അവർക്ക് കൊറേ കാര്യങ്ങള് ചെയ്ത് കൊടുക്കണ്ട ആളാ നിങ്ങള്, കാരണം ഒരു വാപ്പ എങ്ങനെയാണോ അതുപോലെ നിന്ന് കൊടുക്കുന്ന ഒരാളാ നീ മെയിനായിട്ട് സത്യായിട്ട്
അതെ, അപ്പൊ അത് വല്യയൊരു ഉത്തരവാദിത്താണ് പക്ഷെ ഞാനത് ഏഹ് എന്നോട് പറ്റുന്ന രീതീല് അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്ക്‌ന്നുണ്ട് ഉം ഇനി അങ്ങനെ നോക്കേം ചെയ്യും ഏഹ് അതിനാണല്ലോ ഇമ്മള് ഇങ്ങോട്ട് വന്ന് ഓരോ മനുഷ്യമാർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളാണ് ജീവിതത്തിലിള്ളത്.
ഉം ഇപ്പൊ മാത്രല്ല അവസാന ഇപ്പ അവസാനം വരെയും അമ്മള് ഇത് ഇങ്ങനെ ചെയ്യണം, കാരണം അമ്മള് ഈ ഒരു കുടുംബ ബന്ധല്ല അമ്മള് ഈ ഏട്ടന് അനിയനുള്ള ബന്ധം ഒരിക്ക പോലും മുറുക്കെ പിടിക്കണം, കാരണം അവര് അമ്മളെ എത്ര വിട്ടു പോയാ പോലും മീൻസ് ആള്പ്പോ ഗൾഫി പോയാ പോലും ആഹ് ബന്ധം തകരാതെ നമ്മള് പിടിച്ചിർത്തണം കാരണം നമ്മള് ചോരയാണ് അവര്, ഒരിക്കലും നമ്മളവരെ തള്ളി പറയാനൊന്നിനും പാടത്തില്ല, കാരണം വേറൊരു വ്യക്തി വു കു റു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പള് കാരണം ഇപ്പൊ അനി ത്തി അനിയത്തീടെ കല്യാണം കഴിഞ്ഞു, ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു, അവരൊക്കെ വന്നാപ്പോലും നമ്മള് ഒരിക്കലും അവരെ അമ്മള് മാറ്റി പറയാനോ പുച്ചിച്ച് തള്ളാനോ പറ്റത്തില്ല, കാരണം അവര് അമ്മള് കുടുംബാണ്.
അതെ ഇപ്പൊ ഏഹ് ഏതായാലും അത് നിലനിർത്തണം അപ്പൊ എൻക്കും അതൊക്കെ നിലനിർത്താൻ സാധിക്കട്ടെന്ന് പ്രാർത്ഥിക്കണം അത് ലാഭത്തെക്കുറിച്ച് വിശദാ സംസാരിക്കണ്ട കൊറെ പറയാനിണ്ട് ഉം ആഹ്
ഓക്കെ ഏതായാലും നമുക്ക് പിന്നീട് വിളിക്കാ
ഓക്കെ ബൈ